ഹലോ
കേക്കാവോ
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം?
സുഖാണ് എന്താവിടെ സുഖല്ലേ
ഓഹ് സുഖം പണികളൊക്കെ കഴിഞ്ഞോ?
ഓഹ് കഴിഞ്ഞു കഴിഞ്ഞു അവിടെ മഴക്കെണ്ടോ?
ഓഹ് വിടെ നല്ല മഴേ അവിടെങ്ങനെയാ കാലാവസ്ഥ
ഓ ഇന്ന് ഫുള്ള് മഴേ
ആഹ് ഇപ്പൊ കൊറച്ചിസം ആയ ല്ലോല്ലേ ഫുള്ള് മഴ ആയിട്ട് അൽക്കിട്ടതൊന്നും ഒണങ്ങിക്ക്ണാ ഒണങ്ങി കിട്ടുന്നില്ല മക്കളെ യൂണിഫോമൊക്കെ ആവുമ്പളാണേയ്
ആഹ് അതന്നെ മിഷീനുണ്ടായോണ്ട് തെരക്കടില്ല
അതെന്നെ ഇല്ലാഞ്ഞാൽ ആകെ പെടരുന്നു പിന്നെ കരണ്ടുകൂടി അട് പോയാ പിന്നെ ഒൽക്കിനിട്ട് പോണ്ടി വരേനു
ഉം ഉം ഉം ഉം വേറെന്തക്കെ ഓഹ് ചോറുങ്കറിയായി
ഉം അഹ് ശരി
അവിടായോ ഭഷണായോ
ഓഹ് ഇവിടെം ഭഷണെങ്ങളൊക്കായി
എന്താന്ന് സ്പെഷ്യല്?
ഏയ് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുല്ല സ്പെഷലായിട്ട് വേണങ്കില് ആണുങ്ങളൊക്കെ ചോറ്ന്നാ വേണം. അപ്പളേ ഇണ്ടാക്കൂ മക്കളും ഇല്ലല്ലോല്ലെ, മക്കളൊക്കെ പിന്നെ സ്കൂ സ്കൂൾട്ട് വരുമ്പോത്തിനേക്കക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും.
ഓഹ്, ഓൽക്ക് പിന്നെ മുട്ടെ അങ്ങനെന്തേലൊക്കെ മതിയാവൂലേ?
ഉം, അങ്ങനെ അത്ര ഇതിലൊന്നും മുട്ട അങ്ങനെന്നും, അങ്ങത്തൊന്നുന്നുല്ല. അതൊക്കൊലെ ചെറുകിട കടികളാണ്.
ഓഹ് അങ്ങനെ കടികള് മാത്രള്ളൂ പിന്നെ രാത്രി ഭക്ഷണല്ലേ?
ആഹ് രാത്രി ഭക്ഷണണ്ട്
മ്മ്ഹ്
സ്കൂളിട്ട് വന്നാലോൽക്ക് ആദിയം തന്നെ ജ്യൂസ് വേണം, അത് കയിഞ്ഞിട്ട് പിന്നെ ചായ പിന്നെ അയിലേക്ക് എന്തെലും സ്നാക്സ്, അത് നിർബന്ധ അതവടുന്നെ ച്ച് ചോയിക്കും. തന്നെ ഞമ്മള് ഇൻക്ക് ചെറിയൊരു മോളുണ്ടെ, ഒമ്പത് മാസായ അപ്പൊ ഓളീം വെച്ച്ങ്ങാണ്ട് ഞ്ഞമ്മക്ക് ബുദ്ധിമുട്ടാണ് ഓരോന്ന് ഇണ്ടാ ഇങ്ങോട്ട് ഓള് ഓ ഹോ ഹോ വന്നങ്ങാണ്ട് പറയും മോള് വന്ന് പറയും ഇവളൊണ്ട് അനക്കൊന്ന് ഒറങ്ങി കൊടുത്തൂടെ ഞങ്ങക്ക് ഫുഡ്യ്ക്കാനുള്ളല്ലേ മ്മച്ചിക്കോരോന്ന് ണ്ടാക്കണ്ടേ അങ്ങനെ ഇങ്ങനെ ഓളേ ചീത്തറീ ഹി.
വീട്ടിക്കപ്പാവെരാ?
ഏഹ് ആഹ് അതന്നെ ഹേ ഓൽക്ക് പത്രല്ലെ അറിയുള്ളൂ ഓൽകിപ്പേ ഓല് വരുമ്പോത്തിന് ഓൽക്ക് തിന്നാളള കിട്ടണ എന്നുള്ളതില് ഇവളാണെങ്കില് ഞാനൊന്ന് ഒറക്കി മെല്ലൊന്ന് എണീക്കുമ്പോത്തിനും അപ്പ തന്നെ ഉണരും ചെയ്യും. ഒറക്ക് കുറവാ ആഹ് അതന്നെ. ആഹ് അതന്നെ, ഓൻക്ക് ശാന്തായിട്ട് കേടന്ന ഒറങ്ങണം.
ഉം ഉം നമ്മളൊന്നനങ്ങീന്ന് കണ്ട അപ്പോ ഉണരും. ഇപ്പത്തെ എല്ലാ കുട്ടീളെ പ്രശ്നാണത്. ഹലോ.
ആഹ് കേക്കുന്നില്ലേ?
ആഹ് ഇപ്പ കേക്കുണ്ട് ഞാൻ പോയര്തി.
ആഹ്.
വേറെ എന്തൊക്കെയുണ്ട് അവടെ കൃഷി
ഓഹ് ഇപടെ കൃഷീന്ന് പറയാനില്ല, അവടെ എങ്ങനെ കൃഷിം കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവടെ പ്പം മൊളക് ഐറ്റംസുകളൊക്കെ ഉണ്ട്.
ഉം ഉം ഉം അതെങ്ങനെ തയ്യ് കിട്ടിയതാണോ? ണ്ടായതാണോ? തൊടു മൊൾച്ചുണ്ടായതാ? ഹലോ ഹലോ ഹലോ ഹലോ കോള് വെറുതെ പോവാണല്ലോ ഹലോ. ഹലോ